ഹലോ
ആ ഞാനേ ഇജ്ജ്- യാത്ര പോവണ്ട് പറഞ്ഞെർന്നില്ലേ എവിട്ക്കോ
ആഹ് ഞാനീ കൊറച്ച്- ആഹ് ആഹ് ഞാനെ കൊറച്ച് മുന്നേ- കർണാടക ഭാഗത്തേക്ക് പോയേര്ന്ന് ദെങ്കൽന്ന് ദാന്തേലിന്ന് പറയും സ്ഥലം
ആഹ് ആഹ്
ഒരു മലന്റെ ഒരു ചൊരയൊക്കെ കേറിട്ടാണ് പിന്നെ എന്ത ട്രക്കിങ് പിന്നെ- പിന്നെ സ്റ്റേ ഒരു റിസോർട്ടില് സ്റ്റേ ചെയ്ത് പിന്നെ- ഒരു ഏന്തൊരു പൊയയുണ്ട് ആ പോയേല് ബോട്ടല്ല ബോട്ട് സർവീസ് പോലത്തെ നമ്മളെ- ആ ബലൂണൊക്കെ പോലത്തൊരു സാധനല്ലേ- ക കയാ ക്കിങ് പൊലത്തെ ഏ ഏർ ആ അങ്ങനത്തെ സംഭവയൊക്കെയായിട്ടുള്ള ഒരു സംഭവം
ആ എടാ ടൈപ്പ് ചെയ്യുമ്പോ മെല്ല ചെയീട്ടോ ആഹ്
ആഹ് ആഹ് ആ ഒരു ഫോൺ അതിൻ്റെ അടുത്തായിട്ടാ തോന്നി
ആഹ് എന്നിട്ട് -
ഏ എന്നിട്ട് എന്താ വെച്ചാല് അവിടുത്തെ ഒരു അതൊരു ഉൾ പ്രദേശത്താണ്.. ആ പിന്നെ ഇവിടുന്ന്ഈ ഒരു നല്ഇവസത്തെ യാത്രയായിരുന്നു എ പിന്നെ എന്താ ആകപ്പാടെ ചടച്ച് നമ്മൾ. എക്സ്പെക്ട് ചെയ്ത്ര കിട്ടിയില്ല പിന്നെ ആ എന്താ വെച്ചാൽ അത്ര ദൂരം പോയിട്ടുന്നാ അത്ര ആക്ടിവിറ്റി ആ കുറച്ച് ആക്ടിവിറ്റി ഉള്ളായിരുന്നു പിന്നെ അത്ര ദൂരം കാന എന്താച്ചേല്. കർണാടകൊക്കെ ഒരു കുറച്ച് ദൂരംഉണ്ട് അപ്പൊ കർണാടക്ന്റെ മഹാരാഷ്ട്രയുടെൊക്കെ ഒരു ആ ഭാഗത്തായിട്ട് വരും ഉത്തര കന്നഡ എന്ന് പറയും..
ആ..
ഉം അപ്പും എന്നിട്ട് ആ എന്നാലും ഏ യാത്രയാണല്ലോ അവിടെ പോയി ആസ്വദി.. എക്ക്ണേന്റ് ഒപ്പം തന്നെ ഞമ്മള് എവിടക്കാണോ പോണ ആ യാത്രയും കൂടി നമുക്കൊരു മറക്കനകത്ത അനുഭവായിക്കും.. അപ്പം അയിന ചെയ്യാൻ പറ്റി
ആഹ ഞാനിജി കർണ്ണാടക പറഞ്ഞപ്പോളാ ഓർമ്മ ഞാനീ കർണാടകങ്ങള് ഇപ്പോ ഞങ്ങള് പഠിച്ച സ്ഥലത്തുന്നേ ഞങ്ങളും പോയിരുന്നു എന്താണ് കർണാടക ഭാഗത്തത് അക്ക് അറിയാവോ മൈസൂരി കൂർഗ് കൂർഗ് ഏഹ് മൈസൂര്ന്നുള്ളത് ആ മൈസൂരെന്ന എല്ലാരും പോയിട്ടുണ്ടോ മൈസൂര് നമ്മള് ബസ്സിലാണ് പോയത് നല്ല രസ എന്താണ് ഫുഡ് ആയാലും അന്ന് കുറച്ച് ബഡ്ജറ്റ് കുറച്ച് കൂടുത- അയ്യായിരത്തി എത്ര ച്ഛന്മാരും ഏഹ് അയ്യായിരം അത്ര ഉണ്ടായിരുന്നു പക്ഷെ എന്തണ് എന്താണ് ഇതിയിച്ചാല് എന്താ നല്ല രസകരായി എന്താണ് പൈസ എത്ര തോന്നയാണെങ്കിലും നല്ല റൂമും നല്ല ഫുഡും ഒക്കെ ആയിട്ട് പിന്നെ നമ്മളപ്പം കൂടെ നമ്മളെ കൂട്ടുകാരല്ലേ ഏഹ് നമ്മള ട്രിപ്പിന്റെ ഒക്കെ ഒരു കാര്യം നോക്കിയാൽ മതി കുടുംബാടെ പോ വേറെേ വ്യത്യാസ ഏഹ് അപ്പോ എന്താണ് കൂട്ടുകാരമാരപ്പ പോകുമ്പോ നല്ല രസിയം ഹോസ്റ്റേഴ്സ് ആവുമ്പോളെ രണ്ടാമത്തെ ഈസാണ് മൈസൂരി നിലവരിന്ന് രണ്ടാമത്തെ കൂർഗ് എല്ലാവർക്കും കാണാൻ ആകാംക്ഷ ഉണ്ടായി ച്ചാല് എതാണ് നമ്മളെ ആഹ് ആഹ് അപ്പൊ കേൾക്കണല്ലേ ആഹ്
ആഹ്
പോയക്കളഞ്ഞ ആഹ് അപ്പ എന്താ വച്ചാല് അവിടെ എന്താണ് ഈ ടിബറ്റ നവിടെ ടിബറ്റ എന്ന് ശ്രദ്ധിച്ചോ ടിബറ്റ് എന്താണെന്ന് ഏഹ് അതായത് നമ്മളെ കര
മല
ആ അല്ല മലയല്ല അതായത് ഈ ചൈനീസ് മോഡൽ എന്താണ് ഓരോ സ്ഥലങ്ങള്, ഓരോ എന്താണ് അവരെ സ്റ്റെലില്ള്ള രീതില്ള്ള കരാട്ടെ പിന്നെ ഓലോരോ എന്താണ് ആരാധനകള് അതൊക്കെയാണ് അവിടെക്കെ അ ടിബറ്റുകള് പറഞ്ഞാല് ഏഹ് ഉം നല്ല രസേയിരുന്നു ഏഹ് നല്ല ഏഹ് നമക്ക് നല്ലൊരു എനർജി ഒരു എക്സ്ട്രാ ഒടിഞ്ഞടീല് സാനം തര്ന്ന നല്ല സ്ഥലേര്ന്നു അവ്ട്ത്തെന്നെല്ല് ഏഹ് നമക്കിന്ന് ആകെ കണ്ടപ്പ തന്നെ എന്താണ് പിന്നെ ആന്ന് ഞങ്ങള് പോയതെപ്പളാ ചോയിച്ചാല് എന്ത നല്ലൊരു മഴ ക്കാർ മഴക്കാലൊ ല്ലാ ന്നാ ഏഹ് വെയില്കാലം തൊടങ്ങീട്ടുംല്ല വല്ലാതെ ചൂടുംല്ല അവ്ട്ത്തെ ക്ലൈമറ്റ് ഇതല്ലെ ഏഹ് പിന്നെ അവിടൊരു ബാംബു ഫോറസ്റ്റൊക്കെ ഇണ്ടാവും നല്ല എന്താണ് ആൾക്കാര്ക്ക് ഇരിക്കാൻ പറ്റിയതും അതായതുമായ നല്ല രസകരമായ ഒരു യാത്രേയ്ന്നു നമ്മുടെ ഏയ് കൂർഗ് ന്ന്ല്ലത് ഏ പിന്നെ ഈ ട്രിപ്പിന് പോയ പ്രശ്നൊയ്ച്ചാല് എപ്പളും ബിരിയാണിയയ്ക്കാരം എപ്പളും ഞങ്ങൾ നോൺ വെജ് ആയിറ്റേയ് എപ്പളും പച്ചക്കറേന്നെ ഇണ്ടാവുല്ല. ഞാനാണെങ്കി മീൽസിന്റെ ആളാണ് അതാത് സാധാചോറും ഏം മീൻകറീ കിട്ട്യാതെന്നെ നാന് ഹാപ്പിയാണ് ഏ അപ്പൊ അന്ന് അവിടെ ഹോട്ടൽലൊക്കെ അത് കിട്ടാ-
അല്ല ഈ- മന്തേ നീ എപ്പഴും പൊ പൊറത്തൊക്ക പോയി പ്പൊ കഴിക്ക്ണ ഫുഡ് ഏതാണ്? മന്തിയ ഏതാ ബിരേണിയ നിനക്കിഷ്ട്ടള്ളത്
ഞാന് ഏഹ് ആ മ് മന്തി വലാതെ ഇഷ്ടല്ല ബിരിയാണി കഴിക്കും.
ഉം
ഏഹ് പിന്നെ ദൂരെ യാത്രയ്ക്കൊക്കെണെങ്കി ഞാൻ ഏഹ് ഞാന് ചിക്ക് ചിക്കൻ ബിരിയാണിയാണ് കൂട്തലിഷ്ടം. ഏഹ് ബീഫ് കയിക്കൂലാന്നല്ല, ഏ ഇതാണ് കൂട്തല് കയിക്ക
ഈ ദൂരെയാത്രക്കൊക്കെ എങ്ങനെ ഓയല്? നെയ്യൊക്കെയിട്ട ഭക്ഷണം കൂടുതല് കയിക്കാതെ ഇരിക്കണ നല്ലത് -
ആഹ് ആ പറഞ്ഞത് ശെരിയാ. അത് നില്ലത് നമ്മള് കൃത്യം പറയാലോ നമ്മള് ഈ ബസ്സിലൊക്കെ പോവുമ്പോ ഫോൺമ്മ കളിച്ച് ഇങ്ങനെ ഇരിക്കാണോ ഇജ്ജ് ഒറപ്പായിട്ടും ഞ്ഞമ്മക്ക് ഛർദ്ദിക്കാൻ വരും എ ഒരു സാനത്ത്മ്മെത്തന്നെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് അയിമക്കെന്നെ ശ്രദ്ധ കൊട് - ട്ത്ത് ഇങ്ങനെ ഇരിക്കാണെങ്കി ഒറപ്പിച്ചോ നമ്മളെന്തായാലും ഛർദ്ദിക്കും. അപ്പൊ കൂടുതല് ഛർദ്ദിക്കാതിരിക്കാനാ നോക്ക്ണെങ്കി എന്താണ് നമ്മളെന്ത് ചെയ്യണം? എന്താ, കൂട്തല് എന്താണ്? ഓഹ് ഏഹ് മറ്റേ ആൾക്കാർ ഇപ്പോ കൊറെ ആൾക്കാർ ഇപ്പോ എൻങ്കേജ് ആയെ കൂട്തല് ശ്രദ്ധ മറ്റു കൊറെ കാര്യങ്ങൾക്ക് കൊടുക്ക ഇപ്പൊ നമ്മള് ബസ്സില് പോവാണെങ്കി അതില് നൃത്തം വക്കും ഏഹ് പിന്നെ എന്താ പല രീതിയില്ലൊക്കെ പാട്ട് കേൾക്കാ അത് ആസ്വദിക്ക, അങ്ങനെ പല രീതിയില്ണ്ടാവും ഏ അത് വളരെ രസേയ്ക്കാരം ഏഹ് ഇജ്ജ് ഇങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് എങ്ങ്ട്ടാ പോയീന്ന്
ഞാ പറഞ്ഞല്ലോ, ഞാന് മ ഇബടെ പോയീന്ന് കർണ്ണാടകന്റെ ത്
ആഹ് അ ല്ലെ-
അയിന്റെ മുന്നേ ആ കേരളത്ത് ഞാനീ ഈ ഇന്തി ഇടുക്കി ആ ഭാഗത്ത്ള്ളെ - വാഗമൺന്നൊക്കെ പറയും, അങ്ങട്ട് പോയീന്ന് നല്ല പുൽമേടും, മൊട്ട മൊട്ടക്കുന്നുകളൊക്കെള്ള നെറഞ്ഞ ഒരു സ്ഥ പ്രകൃതിയോ പ്രകൃതി രമണീയ അതായത് പ്ര അവിടെ കൂടുതലങ്ങനെ ആക്ടിവിറ്റീസ് അങ്ങൻത്തൊന്നില്ല ഫുള്ള് പ്രകൃതി ഭംഗിയാള് ഏയ് കൊക്കേള് പിന്നെ സൂയ്സൈഡ് പോയിന്റാള് അങ്ങൻത്തെ കാര്യങ്ങളെ കാണാള്ളെ ഉം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഏ പിന്നെ അവ്ടെ അവ്ടേള്ള കൃഷികള് അതായത് അവ്ടെ അധിക സമയം ഉം മറ്റേ തണുപ്പായിരിക്കും ഏഹ് നമ്മളെ ഈ ഇടുക്കി മൂന്നാറൊക്കെ കേട്ടിട്ടില്ലേ
ആഹ്
മൂന്നാറൊക്കേട്ടിണ് ആഹ് അപ്പ അയിന്റെടൊക്കെ അടുപ്പിച്ചിട്ടുള്ള സ്ഥലാണ് ന്നാ മൂന്നാർക്കെത്തും വാണ്ട ഇത് വാഗമൺന്ന് പറയും ഇവിടെത്തന്നെ ഇഷ്ടംപോലെ ഏഹ് ഒരു ദിവസം ത്തിനൊക്കെ പോവുമ്പോ ഇവിടെത്തന്നെ കറങ്ങീട്ട് ആൾക്കാര് പോവും വാഗമണ്ണി അയില് പിന്നെ ആ ക്ക ഇടുക്കീ പോണ സമയത്തയ്ണാണ് എന്ത് രണ്ടു ദിവസം ട്രിപ്പ് ആക്കും ഒരീസം വാഗമണ്ണും ഒരീസം മൂന്നാർക്കും പോ രണ്ടുംപാടും ഒരീസം നട ക്കൂല അത് പിന്ന നമ്മളെന്തെയ്യണ്ടറിയൊ നമ്മള് ഏഹ് എന്തേ ഓടണ്ടേരും അതായത് ഒരു സ്ഥലത്തേക്ക് പോവും അവിടെ ഏ ഒരഞ്ച് മിനിറ്റ് ക്കും അടുത്തൊന്നും ഇകാണാനോ അല്ലേ ഫോട്ടോട്ക്കാനോ പറ്റാതെ പിന്നെ അടുത്തെത്തി ഓടും ഇത് കവർ ചെയ്യണംന്നുള്ള നെലക്ക് അപ്പൊ അയ്നുംവച്ചോന്നി ഈ ഒരീസത്തിന് പോവാണെങ്കി ഒരു സ്ഥലത്ത്ക്ക് പോവാ പിന്നെ രണ്ടീസ നോവാണെങ്കില് എന്തെ രണ്ട് സ്ഥലം കൂടി കവർ ചെയ്യാന്നുള്ള നെലക്ക് അപ്പൊ ഞങ്ങള് ഒരീസ്ത്തിനാ പോയിരുന്നെ അപ്പൊ ഞ ങ്ങള് വാഗമണ്ണ് മാത്രം കറങ്ങിട്ട് പോന്നു
ആഹ് ഞാനിജ്ജിപ്പോ വാഗമണ്ണ് പറഞ്ഞപ്പളാണ് വാഗമണ് പറ വാഗമണും മൂന്നാറും ഞാൻ രണ്ടട്ടം പൊയ്ക്ക്‌ണ് നമ്മള് ചെർപ്പത്തിെലെന്നെ കോളേജ് ജ്ന്ന് എന്താണ് വാഗമണും മൂന്നാറും അങ്ങാട്ടോയ്ക്ക്‌ണ് അത് വാഗ പെയിൻവാലി അങ്ങൻത്തെ നിരവധി ഒരു നല്ല നിൽക്കാതെ കാറ്റടിക്കുന്ന ഒരു സ്ഥലൊക്കെ ഉണ്ടവിടെ വളരെ പ്രകൃതി കൃതിരമണിയായ സ്ഥലങ്ങളാണ് അവിടൊക്കെ അതായത് ഏഹ് നമ്മക്ക് കൂടിര്ന്ന് വർത്താനം പറയാനും എന്താണ് നന്നായ്ട്ട് നല്ല സത്യായി ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് അവിടെല്ലുന്നല് ഓക്കെ പക്ഷെ അവിടുത്തെ പ്രശ്നന്താച്ചാല് അവിടുത്തെ ആൾക്കാരമ്മില് അവിടെ സാധാ ഗ്രാമീണരന്നെ കുർ ചെലാൾക്കാര് കുർച്ച് പ്രശ്നക്കാരൊക്കെണ്ട് അതായത് നമ്മള് വര്ന്ന വണ്ടി തടയാ എന്നിട്ട് വണ്ടിമ്മക്ക് സ്ക്രാച്ച് ആക്ക അങ്ങന പല രീതിയിലുള്ള ദുസ് സ്വഭാവങ്ങള് അവിടുത്തെ ആൾക്കാരീ കാണും പിന്നെന്താച്ചാല് നമ്മളീ യാത്രക്കാരെ കൂടുതല് കബളിപ്പിക്കാനും അവിടുത്തെ നാട്ടുകാര് ശ്രമിക്കാറുണ്ട് അതായത് എന്തേലും വെലയളായാലോ നല്ല രീതീല്ള്ള വെല കൂട്ടി പറയ
അതെ അതെ അതെ
ഓരോ ഫുഡിനും നല്ല വില പറയുന്ന രീതിയൊക്കെ ഒണ്ടായിക്ക്‌ണു ആഹ് അതായത് ചെർതായ്ട്ട് ഒരു ആംപ്ലേറ്റ് ബ്രെഡിനൊക്കേണെങ്കി ഒരു എമ്പുർപ്യക്കെ പറയാ അതായത് നമ്മുക്കെന്നെ വേണൊങ്കി ഇവിട്ന്നൊര് ബ്രെഡും ഒര് ആംപ്ലേറ്റും വേടിച്ചതന്നെ നാല്പത് റുപ്പ്യേ വരുള്ളൂ അതിന് എൺപത് രൂപ വളരെ ഒരു ഒന്നും യോജിക്കാത്ത വെലയാണ് അവര് പറയയൊക്കെ ചെയ്യാ ഏ
ആഹ്
എ യു എന്താണ് നമ്മക്ക് യുക്തി കൊണ്ട് ആലോചിച്ച ഒരിക്കലും അത് ശരിയാവൂല ഇങ്ങൻത്തെ കുറച്ച് കാര്യങ്ങളൊ
അതെ ഒന്ന്ന്ന് പിന്നെ പിന്നെള്ള ഇങ്ങൻത്തെ സ്ഥലങ്ങളിലൊക്കെ നടക്കണോര് വേറൊരു പ്രധാനപ്പെട്ടൊരു മോശായ കാര്യാണ് നമ്മെള് നമ്മളിതെങ്ങനെയാ കണ്ടെത്തി കാരണം നമ്മള് മലയാളികളാണ് മലയാളികള് മലയാളികളെ പറ്റിക്കുമ്പോ ഒരു പരിമിതിയുണ്ടാവുല്ലോ പക്ഷെ നേരെ ഇതില് പ്രധാനായി പെട്ടുപോണ കുറച്ചാൾക്കാരുണ്ട് ഈ ഫോറിനേഴ്സ് ഇവളെ ഇവലെ വെച്ചാണ് ഇവര് കൊള്ളലാഭം നടത്തും ഏ ഇപ്പൊ ഫോറിനേഴ്സ്ന്ന് പറഞ്ഞാതന്നെ ഏയ് ഒലെയ്ക്ക നല്ല പൈസയുണ്ടാവുന്നോരുണ്ടാവും അല്ലാതെ ഈ ലോകം ചുറ്റി കാണാന് ഈ നടക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഓൽക്ക് ഓലിത് അറിയണില്ലന്നാണ് പിന്നെ അറിഞ്ഞാൽ തന്നെ ഓ ഓൽക്കൊന്നും പറയാനുള്ളതില്ല എന്തോല് പറയാൻ ഓൽക്ക് പറയാനുള്ളോരോപ്ഷൻ അവിടില്ല
സത്യം പറഞ്ഞാതിമ്മളെ ആ ആ സത്യം പറഞ്ഞാത് നമ്മളെ കേരളത്തിന് ഒരു ചീത്തപ്പേരുണ്ടാക്കുണ കാര്യാണല്ലേ നമ്മളെ നാട്ടിക്ക് നമ്മളെ നാട് നാട് കാണാൻ വന്നാൾക്കാരെയാണ് നമ്മള് ചചതിച്ചു വിടണത് അയ്പറഞ്ഞാല് കൂടുതല് പ്പൊ അധിക അധ ഫോറിനായ ആൾക്കാരും വിദേശികളും ഇങ്ങോട്ട് വരുമ്പോ ഓർക്കൊരു വിശ്വാസൊണ്ട് അതായത് മലയാളികളൊരിക്കലും ഏ വാക്കിന് ആൾക്കാരെ പോലെ ചീപ്പല്ലാവര് പക്ഷെ നമ്മക്ക് നിക്കല്ലേ അറിയുള്ളൂ മലയാളികള് ഇതെന്താണ് ഒരു അവസരം കിട്ടിയ അല്ല സ സത്യം പറഞ്ഞാ നമ്മള് ആരങ്ങന നോക്കിക്കൂടാ പേസ്സ ലാഭം കണ്ട ആരും നമ്മളെ ഒപ്പം നിക്കൂല പെട്ടെന്ന് മാറിക്കയും കാരണം ഒരു പത്തുറുപ്യ ലാഭം കിട്ടാൻ പോലും ആൾക്കാാര് ഈ കാലഘട്ടത്തിലിങ്ങനെ ഓടെകാരം ഏ അപ്പൊ ഈ സമയത്ത് ത്ത് ഓല് ഒരു ഇംഗ്ലീഷുകാരനെ കിട്ടിയ എന്താണാവു ഉറപ്പായിറ്റും മുതലാക്കെയാ ചെയ്യ ല്ലെ എടാ ശരി എന്നാ ഞാനേ ഇവിടെ ചെറിയൊരു തെരക്ക്‌ണ്ട് ഏ എന്നാ ശരി ഞാൻ വിളിക്കണ്ട് ശരി ശരി
ആയിക്കോട്ടെ